ന്താ -
ആഹാ, എന്തൊക്കെ
എന്തൊക്കെ ഫുഡ്ഴിച്ചാ
ആഹ്, ഫുഡ്ഴിച്ച്, ഞാൻപ്പ തഅങ്ങനെകളി കാണാപാടിന്ന് നോർവേന്റെ കളിണ്ടല്ലോ പത്തരക്ക്. അപ്പൊ കാണാൻവാണ്ടിങ്ങനെ ക്ലബ്ബക്ക് എറങ്ങിയതാ-
ആഹാ
ന്നൽത്തെ കളിയണ്ടിന്നോ ബ്രസീലന്റെ ജപ്പാനായിട്ടുള മത്സരം
ആ, ബ്രസീലിന്റെ ജെപ്പാനായിട്ടുള്ള കളിയണ്ട അപ്പൊ, നല്ല, കൾച്ച്.
ആ, ഒരു അമ്പത്തഞ്ച് മിനിറ്റോളം, ജപ്പാന്റെ തന്നെയായിരുന്നു അത്യാവശ്യം കളി കാര്യങ്ങളൊക്കെ. കൗണ്ടറാണെങ്കിലും ഡിഫണ്ടിങ് ഒക്കെ. ജപ്പാന്അടി, അടിപൊളിആയി, നിന്നീഞ്ഞ സെക്കൻഡ്, ഹാഫിന് ശേഷാണ്, പിന്നെ അവിടെ, അവര, ഒരു ഗെയിം ചേഞ്ചിങ് വന്നത്, ബ്രസീലിന്റെ
എന്താ, കൊയങ്ങിയതാ
ആ, എ, ന്താ, അല്ല, അവര്, കളിക്കുക, ചെയ്ത്, പക്ഷ ഓല്, ഈ പറഞ്ഞ, തിരി സമനില, അക്കാല, ഒരു പ്ലാനിങ്, ആയിരുന്നു, പിന്നെ ഞാ, ആ, ഗോള്, കണ്ടതിന്, ശേഷം, എനിക്ക് മനസ്സിലായത്.
ആ, ആ.
ഏ, സമനിലയിട്ട്, പിന്നെങ്ങനെ, പെനാൾട്ടി, ചൂ അങ്ങനെ എന്തെങ്ക ിലും ചെയ്യാലൊരു പരിപാടി കാരണം ഓലാ കളി കണ്ട മനസിലായത് അങ്ങനേണ്. പിന്നെ ഈ പറഞ്ഞമാരി നമ്മള്. കളി കാണാൻ നിന്നത് നമ്മൾ നെയ് മറൊക്കെ ഇറങ്ങുന്നെരിതീട്ടാണ് നമ്മള് നിന്നത്.
ർ സുൽത്താൻന്റെ ഒക്ക കളി കാണലോചിച്ചിട്ട് അങ്ങനെ നമ്മള് വെറ്റ് ചെയ്ത് പ േക്ഷ സുൽത്താൻ ഒന്നും ഇറങ്ങുംചെയ്തില്ല. കളി വലിയ കുഴപ്പൊന്നും ണ്ടായില്ല അത്യാവശ്യം കളി ബ്രസീല് കളി ചൊക്കെചെയ്ത്ക്കണ്.
ആഹ അയിനെ കുറിച്ച്. സംസാരിച്ചിനല്ലോ? എന്ത് അന്ന് നമ്മ െള കോച്ച് ബ്രസീലിനെ ബ്രസീലിനെ എറക്കാൻ അല്ല ബ്രസീലെ നെയ്മറിെ എറക്കാൻ പ്ലനുണ്ട്
ആ അതെ ചില പുള്ളിക്കാരനെ പരിക്യാണ് കൂടുതലായിട്ട് പ്രശ്നം.
ഉം ഉം ഏ ഒരു സമനില ആയിരുന്നില്ലെങ്കില് ഒരു എന്ത് ആ സമയത്തൊക്കെ ആവുമ്പത്തിന് സമനില ഗോൾട്ടില്ലേ?
ആ ആ ആമ്മക്കൊ ഒരു പ്രതീക്ഷ ഉണ്ടാന്നു ഇറങ്ങുന്നില്ല ഒരു പ്രതീശൊക്കെ മ്മക്ക് ഇണ്ടാന്നു. ഇപ്പൊ കഴിഞ്ഞില് പറഞ്ഞ മാതിരി് കഴിഞ്ഞ മുമ്പത്തെ ഒരു മാച്ച് ഉണ്ടല്ലോ? സ്കോട്ലാന്റിനെതിരെ ഇപ്പോ ലാസ്റ്റ് ഒരു പതിനഞ്ച് മിനിട്ടോളം പുള്ളളിക്കാരൻ അ ഇതിലും എറങ്ങുന്നൊള്ളൊരു നമുക്കൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ടാവും.
അതുപോലെ തന്നെ എടുത്ത പറയേണ്ട പിന്നെ ഇല്ല രണ്ടണ്ട് കളികൾ ജപ്പാൻ ജർമ്മനിയുടെയും അതുപോലെ ലെ തന്നെ പരാഗ് നല്ലൊരു കളിയായിരുന്നു അതും ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു പരാഗ് സ്കോർ ചെയ്ത് പിന്നെ അതെ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റാഫ് കണ്ടിന്നു പിന്നെ രാവിലത്തെ കളിയും കാണ ഫസ്റ്റ് ഹാഫ് കണ്ടങ്ങനെ പോയതാ പിന്നെ രാവിലെ സ്കോറ് നോക്കാ ചെയ്ത്ണ്ടാന്നെ. അത്യാവശ്യം നല്ല കളിയായിരുന്നു ഫസ്റ്റാഫി തന്നെ പിന്നെ സെ സെക്കൻഡ് ഹാഫിലാണ് ജർമ്മനി ഗോൾ സ്കോർ ചെയ്തത്. പിന്നെ അത് ഈ പറഞ്ഞ മാതിരി പെനാൽറ്റി ഷൂട്ടഔട്ടിൽ പോയി അവര്ത്ത് രണ്ട മൂന്ന് പെനാൾറ്റി ഒക്കെ. തടുക്കുകയും പുറത്ത് കടിച്ചൊക്കെ കാരണത്താൽ ജർമ്മനി ഇപ്പന്നലെ പുറത്ത പുറത്തായത്.
ജർമ്മനിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാലില ആ വേൾഡ് കപ്പ് എടുത്തിതിന് ശേഷം പിന്നെ അങ്ങ വല്ലാതെ കരകയറീട്ടില്ല അവറ് ഈ പറഞ്ഞമാതിരി ഗ്ര്യൂപ്പ് സ് സ്റ്റേജ്ന്നെന്നെ ഇപ്പഈ രണ്ട് തവണ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്തായൊരു ഇത് നമ്മൾ കാണുണ്ടായി രണ്ടായിര ത്തിപതിനെട്ട്. അതുപോലെ തന്നെ ഇരുപത്തി രണ്ടിലൊക്കെ ഗ്രൂപ്പ്സ് അവര് പുറത്തായി പോയി ഇപ്രാവശ്യം അറൗണ്ട് സിക്സ് തേർട്ടി ടൂ വിലോട്ട് കേറിയത് അവര്. അവർക്ക് ഈ പറഞ്ഞ മാതിരി കൂടുതലായിട്ട് വല ടീമിനൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നില്ല പക്ഷെ അവര് ഗ്രൂപ്പ് സ്റ്റേജിൽ ഒഴി ഇക്വഡോറിനെട്ടൊക്കെ തോറ്റിട്ടുണ്ടായിുന്നു സൗത്ത് അമേരിക്കൻ ടീമായ എക്വഡോറിനായിട്ടൊക്കെ.
പക്ഷെ എന്നാലും നല്ല പ്രതീക്ഷ ഇണ്ട് ന്നൊക്കെ പറഞ്ഞീ
ആ ഞമ്മക്കാ ഞമ്മളാ വേറെ ടീമിനായിട്ട് ഏഴ് എഴെ ഒന്നിനൊക്കെ ജയിച്ചപ്പ നമ്മള് കരുതിന്ന. അവര് ജർമ്മനി അടിപൊളിയായിട്ട് തിരിച്ച വന്നിട്ടുണ്ടൊക്കെ നമുക്കൊരു പ്രതീക്ഷ. ആ ഓലെ ഇലവൻസ്ന്നണ്ടെങ്കിലൊക്കെ നല്ല അടിപൊളി. കോടൊക്കെയാണ്. ഫുൾ ടീം നല്ലടിപൊളി ടീ മൊക്കെ നമുക്ക് നമ്മളെ ഇപ്പോ കൂട്ടാരന്മാരൊക്കെ പറഞ്ഞ മാതിരി ജർമ്മനിയുടെ ആൾക്കാരൊക്കെ ഇണ്ടാന്നു അവർക്കൊരു നല്ല പ്രതീക്ഷ ണ്ടായിരുന്നു ജയി ജയിക്കും ന്നില്ലത് കാരണം പരാഗവല്ലേ വലിയ പേര്യാക്കാത്ത അങ്ങനെൊന്നും ഒരു ടീം ആണ് സൗത്ത് അമേരിക്ക. കോപ്പ അമേരിക്കെ കളിക്കുന്ന ടീമ്.
ആഹ ആഹ
പിന്നെ അത് കഴിഞ്ഞിട്ടിലെ അതേമാരി നെതർലാൻഡും മൊറോക്കോ അത് ഒരിക്കലും പ്രസിക്റ്റ് അങ്ങനെ ആർക്കും ആരും പ്രെഡിക്റ്റ് ചെയ്തിണ്ടാവൂല. നെതർലാൻഡ് തോൽക്കുന്നില്ലത്. പക്ഷെ അവരുടെ കളി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അത് കളി മുറോക്കന്റെ കയ്യിലാണ് കളിക്കുന്നുള്ളത്. ഏ അത്രയും ചാ..
ആഹ് മറ്റേ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയ തന്നെ ഷോർട്ടോ ടാർഗറ്റ് ഒക്കെ..
ആ അത് ശരിക്കും പറഞ്ഞാ. ഹ് നൂറ്റി ഇരുപത് മിനിറ്റ്ൽ പോകൂലന്നോ കാരണം അതിന്റെ മുമ്പനെ കളി കഴിഞ്ഞിരുന്നു കാരണം അവര്. ഒരുപാട് ചാൻസ് കിട്ടിയിരുന്നു ക്ലിയർ ആയിട്ട് ഗോളടിക്കാൻ പറ്റിയ പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ മാതിരി ഗോൾ സേവ്തി അവ. ഗോളി നല്ലോണം അത്യാവശ്യം. സേവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ സമനിലയിൽ എത്തി പിന്നെ പെനാൾഡിക്ക് തോറ്റത്.
ഉ
പെനാൽറ്റിയിൽ പുള്ളിപറഞ്ഞപറഞ്ഞ മാതിരി വണ്ടത്ര സേവ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല ഏ
ഉം
പക്ഷെ അവരുടെ ഗോളി അത്യാവശ്യം കൊഴപല്ല തടുക്കും കാര്യങ്ങളും ആയ കൊണ്ട് അവരും ഈ പറഞ്ഞമാതിരി. ഡോളസി ദി ന്റെ ത് കേറി.
ഉം ഉം അയ്ല് ഇപ്പൊ ഹക്കീമി പുറത്ത് ക്ക അടിച്ചില്ലേ.
ആ അതെ അതെ ഹക്കിമി പോസ്റ്റിലായിട്ട് അടിച്ചുണ്ടായി പുള്ളിക്കാരടൊട്ടങ്ങനെ നമ്മ പുറത്തടി.. നല്ലരു ഇതന്നും നമുക്ക് ഇല്ല.
പിന്ന അതുപോലെ തന്നെ ഇപ്പൊ അർജന്റീന്റെ കളിയൊക്കെണ്ടായിരുന്നു നാലാം തീ മൂന്നാതി. പോർച്ചുഗലും ആ് ക്രൊയേഷ്യ ആയിട്ടുള്ള മത്സര പിന്നെ. പോർച്ചുഗലിനെ സംബന്ധിച്ച.. അവർക്ക് ഇില്ല ഗ്രൂപ്പ് ഘട്ടം ഇില്ല അടുത്തടുത്ത മത്സരങ്ങള.. അവർക്ക് ഭയങ്കര കഠിനമായിട്ടുള്ള മനസരായിരിക്കും എന്നൊരു പ്രയോജനം ഉണ്ട്. കാരണം ഇനിപ്പോ ഇതില് ജയിച്ച് കഴിഞ്ഞാല്.
ആ
അടുത്തതിൽ ഓസ്ട്രിയ അല്ലെങ്കിൽ സ്പെയിൻ ആരിക്ക ചാൻസ് അധികം ഒരു എമ്പത് ശതമാനം. സ്പെയിനായിയിരിക്കാനാണ് ചാൻസ്. പിന്നെ അതിലും ജയ് കാണെന്നുണ്ടെങ്കിൽ സെമ ക്വാർട്ടർ ഫൈനലി വരുമ്പോ അധികം ചിലപ്പോ. സ്പെയിൻ സ്പെയിൻ അല്ല ഫ്രാൻസ് ആവാൻ ചാൻസ്ണ്ട് കൂടുതലായിട്ട്..
ഉം
അവർക്ക് ഈ പറഞ്ഞമാതിരി കൂടുതലായിട്ടും നല്ല വലിയ ടീമിനെ ഫേസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഇപ്പറത്ത് അർജന്റീനക്ക് ഇപ്പോ റൗണ്ട് ഓഫ് തേർടിട്ടു. സിക്സീനൊന്നും വലിയ ഭാരള്ള ടീമായിട്ട് തോന്നുന്നില്ല കാരണം ഇപ്പള്ള അത് കേപ്പ് വറതെ ആണ്.. ഏതലും ചെറിയ ടീ ആമാണ്.
ഉ
പിന്നള്ളത് ഒന്ന് അതതെ ശരിയാണ് ശരി. കാരണം ഈ കേപ്പവർതനെ ഇപ്പോ സ്പെയിനെയും അതുപോലെന്നെ ഓല ഗ്രൂപ്പില മൂ മൂന്ന.. ടീമിനെയും സമനില പിടിപ്പിച്ച ഓലെ കയറിയതാണ്. വില കുറച്ച് കാണാൻ പറ്റില്ല നമ്മള്.
പിന്നെ അതുപോലെ തന്നെ അടുത്ത പിന്നെ റൗണ്ട് അർജന്റീനക്ക് ഈജിപ്തോ അല്ലെങ്കിൽ ഏ ഓസ്ട്രേലിയ അങ്ങനെതക്കെ ടീമാണ് പിന്നെ വരാ പിന്നെള്ളത് കൂടുതൽ വരാന ചാൻസ്. ഇതിന് മുമ്പ് അർജന്റീനന്റെ മാച്ച് കണ്ടിന്നോ?
ആഹ ഞാന് ഏകദേശ കാണലണ്ട്. ഏകദേശല്ല അർജെന്റെ ന്തായാലും കാണാല്ണ്ട് അർജെന്റെ ന്തായാലും കാണാല്ണ്ട്.
ആഹ് അപ്പൊ കഴിഞ്ഞകളിക്കണ്ടിതെന്താ തോന്നേ.
അർജന്റീന മെച്ചപ്പെട്ട കളിയാ ആയിട്ടെനിക്ക് തോന്നിയത്. പിന്നെ നമ്മെടെ ഒരു നയിക്കാൻ ഒരാളുണ്ടല്ലോ.
അതെ അതെ അതെ പുള്ളിക്കാരനിലാണ് എല്ലാർക്കും പ്രതീക്ഷ.
അതെ
പിന്നെ ഈ കഴി കഴിഞ്ഞ വർഷത്തെ അതുപോലെ തന്നെ ഡീമേരിയില്ലാത്ത ഒരു ടീമിന് ചെറിയ കൊറവാണ്.
ആഹ് ആഹ്
ടീമേരിയന്റെ ഒരു നല്ലൊരു കൊറവ് ആ ടീമില് കാണണൊണ്ട്. പക്ഷെ എന്നാലും കൊയപ്പല്ല കാരണം നല്ല കളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചൊണ്ടിക്കണത്
കഴിഞ്ഞേൽ ഇല്ലാത്ത ലോ സെൽസൊണ്ടല്ലോ.
അതെ അതെ അതെ
ഉം
ലൊസൽസ് ഇപ്പോ ലാസ്റ്റ് ആ ഫ്രീകിക്ക്ക്കടിച്ചൊക്കെ നല്ല അടിപൊളിയായിട്ടൊള്ള ഒരു ഫ്രീക് പിന്നെ മെസ്സിടേതും അതും കൊപ്പല്ലാതെ ഫ്രീകിക അതെ അതെ ഇനി വെരുന്ന ഇനി പുതിയ പുതിയ വെരവ്. അപ്പോ നിക്കോപാസാന്റെരു പയ്യന്. കൂടുതലായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത്.
നിക്കോപാസയാന്നാളെ വിളിക്കാറ്. നമ്മെടവിടെ ആ ആ കൊഴപ്പല്ലാത്ത നല്ല കളിയൊക്കെ കളിക്കുന്നത് നമ്മക്ക്
ഉം
ന്നിട്ട് എവെടെപ്പോ കളി കാണുന്നില്ലേ. നോർവെയുടെ കളിക്കാണണില്ലേ?
കളി കാണാൻ സാധ്യല്ല. ഞാനേ ഇക്ക് വേറെ ഇക്ക് വേറെ പരിപാടിണ്ട്. കൊറച്ച് തിരക്കിലാണ്, ആഹ് പിന്നെ. എന്റെ അഭിപ്രായത്തിയാര് ഏ എന്ത്? ഏ ആര്
ആന്ന് ചോദിച്ചാല് ഞാനൊരു അർജന്റീന ഫാനായക്കൊണ്ട് കൂടുതൽ ചാൻസ് നമ്മെള് ടീമിനെ തന്നെ സപ്പോട്ട് ചെയ്യാ. എ ഫൈനലില് അർജന്റീനാ ണ്ടാവും ചാൻസൊണ്ട്. പിന്നെ ഈ പറഞ്ഞമാരി ഫ്രാൻസും ഒട്ടും കൊറവല്ല. അവരെ ഭയങ്കര സ്ട്രോങ്ങാണ്. കൂടുതലായിട്ട് കളി കണ്ടിലെക്കെ നമ്മെക്ക് മനസ്സിലാക്കാ കഴിയും. കൂടുതലവെര് പോണേ കൗണ്ടറാണ്. കാരണം മുമ്പിൽ പോലെ ഫോർമേഷൻന്ന്റഞ്ഞാൽ മുമ്പില് ഒര് ഒരാളും. പിന്നെ അതിന്റെ നേരെ ബെകില് മൂന്നാള്. ആ മൂന്നാളും മൊത്തം നാലാളും ഫുള്ള് ഓട്ടക്കാരാണ് കാര്യം സ്പീഡ് റൈഡിങ്ങുകാരാണ് ഏ അപ്പ അവരുടെ ഈ പറഞ്ഞമാതിരി കൗണ്ടർ അറ്റാക്ക് ഭയങ്കരേ പെട്ടെന്നുള്ള കൗണ്ടർ അറ്റാക്കും കാര്യങ്ങളൊക്കെ സ്പിന്നെ ഡിഫെൻഡിങ്ങും വെല്യ കൊഴപ്പല്ല.
ഡമ്പലനെ കഴിഞ്ഞ കളിക്ക് എന്ത് തടത്തിർത്തിയപ്പൊ അല്ലാ ഡംമ്പലിനെന്നറഞ്ഞേ ഡെ മറ്റേ എംബാപ്പനെ
അതാ പറഞ്ഞ ഒരു സൈഡിന്ന്പ്പ എംബാപ്പെസ് ഏഹ് ഡമ്പല സ്കോറെയ്തത് അതുപോലെ തന്നെ വേ വേറെല്ലെ കളിക്കാരും. അവരുടെ ഡൂ ആണെങ്കിലും അതുപോലെ പിന്നെ ഏഹ് ബാർക്കോള ഏഹ് അവരൊക്കെ ഈ പർ ഞ മാരി നല്ല പ്ലേയേസാണ് ഔലീസ് ഔലീസിനൊക്കെ എടുത്ത് പറയണ്ടാണ് ഇപ്പോ ഭയ ങ്കര അ അടിപൊളിയായ്ട്ട്ള്ള പെർഫോമെൻസാ കാഴ്ച്ചവെക്കുന്നെ വെച്ചിട്ട്ണ്ട്.
ഏഹ്
നീ പറഞ്ഞമാരി ഏഹ് ഇതിലൊന്നും ഞമ്മള് പ ആഹ് പെട്ടന്ന് ഞമ്മള് നോക്കാത്ത ടീമൊക്കെയാണ് ഇപ്പൊതില് കേറീട്ട്ള്ളത് റൗണ്ട് ഓഫ് തേർട്ടീറ്റൂ ലൊക്കെ നമ്മളത്രയും ഏഹ് കേറുന്ന് കെര്ത്യ ടീമൊന്നും ആവൂല നമ്മക്ക് ഇതില് കേറീട്ട്ള്ള ടീമാളൊക്കെ ഏഹ് കൊറെ രാജ്യങ്ങള് അവസരം കിട്ടി വന്നോലും പ്പൊ ഈ പറഞ്ഞ മാരി പുതിയതായിട്ട് വേൾഡ് കപ്പ് കളിക്കണ ടീമ് വരൊക്ക്യാണ് ഇതില് കേറീട്ട്ള്ളത്. ഏഹ് ഈ പറഞ്ഞമാരി അൽജീരിയ ഒക്കെ ആണെങ്കിലൊക്കെ ചെലപ്പം പെ എത്ര പെട്ട് അത് പോലൊന്നും ഈ പറഞ്ഞ മാരി അങ്ങനെ കൂടുതലായിട്ട് റൗണ്ട് തേർട്ടീ ടൂ ആക്ക്ണെപ്പൊ ഈ വർഷാണ് റൗണ്ട് ഓഫ് തേർട്ടി ടൂ വന്നത്, കാരണം കൂട്തല് ടീമായീങ്ങൊണ്ട് നാപ്പത്തെട്ട് ട്ടീമായി ഇതിന് മുമ്പ് മുപ്പത്തി രണ്ട് ടീമ് അങ്ങനെന്തോ ണ്ടാവ്ന്നത്. ഏഹ് അപ്പൊ ഇപ്പൊ ഇപ്രാശ്യം അങ്ങനെ കൂടുതൽ ടീമ് നിപ്പടുത്ത പ്രാവശ്യോ ഒന്നൂടി കൂട്തലാവാൻ ചാൻസ്ണ്ട്ന്നൊക്കെ പറയ്ണ്ട്, എന്താന്നറീല നാപ്പ അറപത്തിനാല് ടീമാവാൻ ചാൻസ്ണ്ട്ന്നൊക്കെ പറഞ്
ഉം ഇന്ത്യക്കെന്തെങ്കിലും കളിക്കാൻ പറ്റ്വോ?
ന്ത്യക്കെ പ്രതീ ക്ഷെ എന്താ വെച്ചാല് ഞമ്മളവിടെ ഫുട്ബോളിന് അത്ര ഇമ്പോർട്ടന്റ് ഇല്ല ഇവ്ടെ ഇന്ത്യേല് ക്രിക്കറ്റിനാണ് കൂടുതലും ഇവിടെ ഇമ് ഇമ്പോർട്ടന്റ് വെര്ണത്.
പിന്നെന്തൊക്കെ?
വേറെ എന്തായാലുംന്തായാലു അമ്മക്കെ പിന്നീട് സംസാരിക്കാ നമ്മക്ക് നേരിട്ട് കാണുമ്പോ ന്തായാലും ഇതിനെപ്പറ്റി അമ്മക്ക് സംസാരിക്കണം. ആഹ് വേൾഡപ്പിന്റെ കാര്യങ്ങളൊക്കെ, ശരി ശരി ഓക്കെ ഓക്കെ.